ഒ അലോ
ആഹ് കേൾക്കണില്ലേ
ആഹ് കേൾക്ക്ണ്ട്. ഞാം വാട്ട്‌സ് മെസേജ് അയച്ച് കൊടെക്കിങ്ങക്കനെ നിങ്ങൾക്കുതന്നെ അപ്പളാ ങ്ങള് വിൾച്ചത്. ഒരാള്പ്പൊ ഹു ഹൂം ഉം ഉം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് ഞാം പറഞ്ഞീനി
ആഹ്
ഊം. ഉം
ഇത് തന്നെ ഫ്രീ ആവുമ്പോളല്ലേള്ളൂ പറ്റിയ രാവിലത്തെ തിരക്കും. ഇതൊക്കെ ഒന്ന് ഒതിങ്ങ്യേപ്പെ.
ഉം അത് ശരിയാണ് ഞാനു അതെന്നയ്യി പ്പൊ നിക്കൊർച്ചയിഞ്ഞാ നിക്കൊരു സലം വരെ പോവാൻണ്ടാപ്പൊൾ ത്തിനൊക്കെ ന്തെങ്കിലൊന്നായ്ക്കോ എഴ്തി ങ്ങാണ്ട്
ആഹ് അതെ
എന്നിട്ട് എന്താ സുഖായിട്ട് പോണ് അങ്ങനെ.
ഊം പ്പന്താ നല്ല മഴയാണ്ല്ലേ?
ഊം. അതാണ്
ഉം പുറത്തൊക്കെയന്ന് പുറത്ത് പോകണൊക്കെ എന്താ ബുദ്ധിമുട്ട് മഴകൊണ്ട്
ഉം ആഹ് അപ്പൊ ഓർത്തു ഞങ്ങള് കൊറെേ ദിവസം ആയി ചായ കുടിക്കാൻ പോവാള്ള നല്ലതില് മഴ എങ്ങനെ പെയ്തിട്ടെ
ഹസ്ബൻന്റെ കൂടെയാവുല്ലെ?
ആ എല്ലാരും പാഠഞങ്ങൾ
ആ എല്ലാരും പാടെ ആഹ്
ഉം
ഉം എങ്ങനെ ഈവനിങ്ങ പോവല്
ആ അങ്ങൻ തന്നെ കെരതീനിയെത്.
ആഹ് ഈ മഴയോണ്ടെ പോർത്ത്ക്ക് എർങ്ങാനോരു ഇതില്ലല്ലോ ആ അതെ എൻക്ക്പ്പോ അങ്ങനെ വണ്ടിയോക്കെ ഉണ്ടെങ്കി പറ്റും
മ്മ് എനിക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പോന്നുല്ല പുറത്തെക്ക് എറെങ്ങണെനോന്നും ഇമ്മ ചെലപ്പം പോരും ചെലപ്പം പോരൂല്ല
ആഹ്
മഴ ആണ്ന്ന് പറയും
മ്മ്
ഉം
പിന്നെ എന്തക്കെണ്ട്
പിന്നെ എന്താ അങ്ങനെ പോണ്
ആഹ്
എന്നട്ട് മക്കളൊക്കെ എത്രെയിലാ
മക്കൾ മദ്രസില് വലുത് ആ ഏഴിലാണ്
ആഹ്
അയിന്റെ തായെയുള്ളത് നാലില് അഞ്ചില് പിന്നെ രണ്ടിലാണ് ചെറുതിനെ ആക്കിട്ടില്ല യു കെ ജില് അടുത്ത വർഷം ആ ദ്യം സ്കൂളും മദ്രസേം ഒക്കെ പാടം ചെറിയ കുട്ടിയളാവുമ്പതന്നെ ബുദ്ധിമുട്ടല്ലെ അവർക്ക്
ആഹ് സ്കൂൾലോക്കെ എത്ര
വല്ത് ഒമ്പയിലാണ്
അള്ളാ
അയിന്റെ താഴെള്ളെ ആർല് പിന്നെ രണ്ട് പേര് യു കെ ജി
ആഹ്
അവർത് സ്കൂള് മദ്രസെല്ല കുറച്ച് ഗ്യാപ്പുണ്ട് ആദ്യം വെറോരു പ്രൈവറ്റ് സ്കൂൾല് മദ്രാസ സ്കൂളോക്കെ ഒരുമിച്ചല്ലാണ് പഠിച്ചിരുന്നെ
ആഹ് ആഹ് ആഹ്
പിന്നെ ഓക് മദ്രസ്ത്തെ ഒന്നും ശെരിക്ക് ഇങ്ങനെ ഓദാനോന്നും കിട്ടാതെ ആയപ്പോ
ആഹ് ആഹ്.
സാദാ മദ്രസ് കോണ്ടുന്നു ചെർത്തി അങ്ങനെ അഞ്ചാം ക്ലാസ്ക്ക് ആണ് സാധ സ്കൂൾള്ള ഞങ്ങള അടുത്ത് ക്കളെ സ്കൂൾ ചെർത്തി അപ്പോ മദ്രസ മൂന്നിൽ കോണ്ടെയിര്ത്തി കാരണം ശരിക്ക് ഓതാനും വായിക്കാനോന്നും അറിയില്ലെ അങ്ങനെ അന്ന് മൂന്നിലിരുത്തിയാണ് ഇപ്പോൾ ഏയിലാണ് മദ്രസ് ല് പുള്ളൊമ്പേയിലെത്തി ഇപ്പോ കോയ പ്പം ഒന്നുല്ല പക്ഷെ മദ്രസ് പറയുമ്പോ കുറച്ച് രണ്ടുവർഷം ബാക്ക്ക്കായി
ആഹ് ശരിഹ്
പിന്നെ മ്മള് ആണിങ്ങനെ ഓതാനും ഒന്നും കിട്ടാതെ ഇങ്ങനെ ജയിച്ചു പോയിട്ട് കാര്യല്ലാല്ലോ.
ആഹ് അത് സരിയാണ്
ഒന്നും അറിയതെങ്ങനെയി കുട്ടികൾ അങ്ങനെയ അത് അതിന്റെ എപ്പോഴും വിഷയായിട്ട് അങ്ങനെ പോവയിരുന്നു. പിന്നാ കോറോണ ടൈമില്. പ്പോ ഓൺലൈൻ ക്ലാസോക്ക ആയിപ്പളെ
ഉംഉം
അങ്ങനെയാണ് പിന്നെ തീരെ ഒരു ഇതില്ലാതയെത്. വീട്ടിലിരുന്ന്കാണ്ട്ള്ള ഓൺലൈൻ കാരണ ട്ടിയോളോക്കെ ഉണ്ടാവുമ്പോളെ ഒരു ഫോണുണ്ടാവും എല്ലാർക്കും ക്ലാസ്സും കാര്യായിട്ട്.
ഉം ഉം
ഉം. ഇയാള് എത്ര വരെ പഠിച്ചിക്ക്ണ്
ഞാന് മദ്രസ് എട്ട് വരെ പഠിച്ചിട്ടുണ്ട്.
ആഹ്
ഉം
സ്കൂളോ?
സ്കൂള് പ്ലസ്ടു
പ്ലസ്റ്റു കെ
ഉം ഹും
ആഹ് പിന്നെ ഒറക്കി തോന്നുണ്ടാവൂലലേ എവിടെയും വെറെന്നും.
ഇല്യേയ് വെറെവിടെം വർക്കൊന്നും ചെയ്തിട്ടില്ല.
ആഹ് കുട്ടിനീച്ചോ സൗണ്ടെക്ക്ണ്
ആഹ് ഓൻ നീച്ച്ക്ക്ണ്.
ഏഹ്
ചെറിയ കുട്ടി ഒന്നര വയസ്സ്
ഉം ഉം ഒന്നര വയസ്
ആഹ്
രണ്ടാളുണ്ട് ഒന്നര വയസ്സിന്റെ ആൾക്കാര്ഹ്
ആഹ്
അല്ല. നിന്റെതന്റെ മുതശീന്റെയും ഒപ്പം കല്യാ ണം കഴിഞ്ഞത് ആഹ് ഞങ്ങക്ക് രണ്ടാകൊപ്പാണ്. കുട്ട്യെളും ഹും ഹും ഹും എരട്ട കുട്ട്യെളെന്നെ ഇങ്ങനെ. വേറെ പെറത്ത് കൂടെക്കെ പോകുമ്പോളൊക്കെ. ഒൽക്കൊക്കെ രണ്ടു പേരും രണ്ടു പേരും ഒരേ ഡ്രസ് ഒക്കെടുമ്പളെ.
ആഹ്
മുഖഷൈപ്പിന് ഒള്മാറ്റം.
ആഹ് ഇന്റെ ചെറുതു അങ്ങനെയാണ്.
ഒറ്റ കുട്ടികളാണോ എരട്ട കുട്ടികളാണോ?
ആഹ് ഇന്റെ ചെറുതും അയിന്റെ മൂത്തതും അങ്ങനെയാണ്. ങ്ങനെ രണ്ടാം ക്ലാസ് പഠിക്കണെ യു കെ ജി പഠിക്കണം അല്ലേ ഒരു വല്യ വ്യത്യാസല്ല രണ്ടു വയസ് തെകയൂല.
ഏഹ് അഅ്സരി.
ചെറുതിന്റെ മൂത്താണെങ്കി വല്യ ഹയ്റ്റുല്ല. അപ്പൊ കണ്ട മുഖ ഷൈപ്പ്ന്നുല്ല പക്ഷെ കണ്ട ക്കെ ഏകദെശ ഒരു വലിപ്പാവും. ചെൽപ്പോ ഇതെപോല ഓരും ത്തന്നെ ഒരേ ഡ്രസ് ഇട്ക്കും. ഞങ്ങളൊരു ച്ച് അല്ലെങ്കിയതവ്ടെ കച്ചറയിക്കാരെ ഓൾതാണ് ഭംഗി ഇവര്താ ഇതാണ് ഭംഗി പറഞ്ഞ് ങ്ങാണ്ട് രണ്ട് പെൺകുട്ടികളാണത്.
ഹും ഹും
അപ്പൊ പെറത്ത് പോയാ അങ്ങെ ചോയ്ക്കല്ലാരും എല്ലാരും. ചോ എല്ലാരം വിചാരം അതാണ് റ്റിൻസാണ് എന്നാണ് ഇപ്പൊ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയാ കടേന്നന്നെ. റ്റ്വിൻസല്ലെ ർഞ്ഞാണ്ട് ഡ്രസ്സൊക്കെ ഒരേ പോലത്തെ ട്ക്കും.
ആഹ് ഹാ
ഓലങ്ങനേണ് ഒരു കൊല്ലത്തിനു ഒരുമിച്ചാണ് വ ഓള് ചെയ്യണെന്നെ ഇവളും ജ്ജെയൊള്ള അങ്ങനെ
അഹ് അഹ് ആഹ്
ഒക്കെ ഏകദേശം ഒരു വല്പ്പം പോലെ കളിക്കാനും ഒക്കത്തിനൊക്കെ അങ്ങനേണ്.
ആ ഇന്നാ സരി.
ഉം
ആ എന്താ ഒരു മൂത്തച്യള്ളു ഇന്നട്ട്.
അല്ല രണ്ടുമൂത്തചിണ്ട്.
ആ എല്ലാരും ഒരുമിച്ചെന്നാവു ല്ലെ.
ആ ഏഹ മൂത്തത് പോയിക്ക്ണ് വേറെ പോയിക്ക്ണ് ല്ലേര് സ്വന്തം പെരിം കുടിയൊക്കെ കയറ്റി പോയിക്കാണ്
ഏഹ് എളേച്ച്യൊന്നുംല്ലെ താഴെ
എളച്ചിയൊന്ന് കൊണ്ടരാനാണ് നിശ്ചയിച്ചിട്ടൊന്നുല്ലാ. ഒന്നും കഴിഞ്ഞിട്ടി ഇല്ല. നോക്കണം
ആഹ്
ങ്ങളെ ഭാത്ത് പെൺകുട്ട്യാൾണ്ടോ
ഞങ്ങളെ ഭാഗത്ത് ങ്ങനെല്ല. ഇല്ലൊക്കെ പ്പ പ്പെ എല്ലാരും പഠിക്കല്ലെ ഒക്കെ
ആഹ് ആഹ് ആഹ് അസെര്യാ
ഇപ്പൊക്കെ പഠിക്കാ പടിച്ച് ജോല്യായിട്ട് മതിയർഞ്ഞിട്ടങ്ങനെ
ആഹ്
ഹസ്ബന്റ് നാട്ടി തന്നെ ആവും ലേ
ആഹ് ഹസ്ബൻഡ് നാട്ടി തന്ന്യാ
ആഹ് എന്താപണി ങ്ങട്ട് ഹസ്ബന്റിന്?
ഇവടെ ഇൻട്രസ്റ്റീൽ വർക്കാണ് ന്റെ
പിന്നെന്തൊക്കെയാ ട്ട്
ഇതാ അങ്ങനേ പോണ് പിന്നെ
ആഹ് എന്താ അവ്ടെ ഈ ങ്ങനെ ഇതൊക്കെണ്ടോ ഈ കോട്ടെര്മൊക്കെണ്ടോ ആടെ
ഇവടെ ഇവടെല്ല. ഏഹ് ഞങ്ങ്ഈ
ഇവടെ ആഹ് ഇവടെങ്ങളെ തറവാട്ടിലൊക്കെ നല്ലോണണ്ട് ഇതേമാരി ഇപ്പ ഈ നല്ല മഴയായിട്ടില്ല ഈ എടക്ക് വേനല്ക്ക് ങ്ങനെ ഓരോ മഴൊക്കെ പെയ്യോല്ലോ
ആഹ് ആഹ്
ആ ടൈമിലൊക്കെ നല്ലോണം ണ്ടാവല്ണ്ട്.
മഴ പെയ്യുമ്പളോ
ആഹ് ഈ വേനൽ ചൂട്കാൽത്തോരോ പ്പൊക്കോരോ മഴ ങ്ങനെ പെയ്യൂലേ അങ്ങനെ മഴയുമ്പോ അങ്ങനെ ഇട്ട് ചൂടായിട്ട് എന്താ അറിയില്ല സപ്പോന്ന് നല്ലോണം ഉണ്ടാവും പൊർത്തങ്ങല്ലടെവ്ടേലൊക്കെ ഓട്ന്റെ ട്ല് ഓട്മ്മ നല്ലോ ണ്ടാവു ആഹ്
ആഹ് പിന്നെ അതേപോലെ വെള്ളപ്പെയിന്റൊക്കേണെങ്കി അയ്ലേറെ ണ്ടാവുംന്ന് പറിണേക്കാ
ലൈറ്റ് വെള്ച്ചത്ത്മ്മക്കാണ് വെരാ അവ്ടെ തറവാട്ടിലൊക്കെ നല്ലോണം ണ്ട്
ഏഹ്. ഇന്റവ്ടിം ആ ണ്ട്. അവ്ടെ ആഹ് അവ്ടി ഓട് ഓടുമ്പരേണ്
ആഹ് ഓടമ്പരേലാണത് കൂടുതൽ ഉണ്ടാവലത് കാരണം ഓടന്റെ അതില് കോലിന്റെടേലേക്ക് ഇങ്ങനെ പറ്റിപ്പടിച്ച് പ്പേ പാർപ്പ് വെള്ളം ആണോ കണല് ആഹ് ഇവിടെ ഹസ്ബൻഡ് വേറെ വീട്ടിലുണ്ട് തറവാട്ടിലുണ്ട് ഇവിടെ ഞങ്ങള് വേറെ പോവുന്നടുത്തും വല്ലാതല്ല അതേപോലെ പുറത്ത് കൂടൊക്കെ വരുമ്പോതനന്നെ ജനലും അതിലൊക്കെ അടച്ച് ഉള്ളിൽക് കേറാൻ അയിക്കൂല പിന്നെ
ആഹ് ആഹ്
പിന്നെ ഒരു വെള്ള തുണീമേ എന്താ കൊറച്ച് എടുത്തരച്ചങ്ങാണ്ട് പൊറത്തൊരു ഡേറ്റൈസ് ടൈമൊക്കെ വെക്ക് പിന്നെ കൊറെേയൊക്കെ അങ്ങനെ ചാടി പോവും
ഹെഹെ
ഉം അല്ല ചെലേ സ്ഥലത്തൊന്നും ഇത് ഇങ്ങനൊരു സംഭവം തന്നെ അറിയില്ല റ്റാ ഞാൻ ചോദിച്ചേ
ഹേ അത്ശരി
നമ്മക്ക് ആ സൽവാറോ അതെന്താ അതെന്താ സാധനം ചോദിക്കും ചെലൊലൊക്കെ
ന്ന് ബ്രസിലിൻ്റെം നയ്മറിൻ്റേണ് കളി
ആഹ് ഇന്ന് ഓര്തയ്ന് ഞാൻ കളിയൊന്നും കാണലില്ല അവിടെ അറിയില്ല അവിടെ കാണലിണ്ടൊ ഇങ്ങള്
ഞാൻ കാൺളൊന്നുല്ല ഞാന് സ്റ്റാറ്റസില് നോക്കുമ്പോ
ആഹ് കുട്ട്യാൾ അങ്ങനെ പറയുന്നല്ലാതെ ഇന്നോട് ചൊയിക്കും ഇങ്ങള് ഏതാ ടീമ് ഇന്നോഡ് ഞാൻ പറയും ഞാനൊരു ടീമുകൂല്ല
ആഹ്
ഒക്കെ ഒക്കെ രണ്ട് ടീമാണ് കൊറെ കുറച്ചേര് ബ്രസീലിന്റെ ആൾക്കാര് കുറച്ച് എന്താ അർജന്റീ ൻ്റീനൻ്റെ ആഹ് അപ്പൊ ഞാൻ പറയും ഞാൻ ഏതിലും ഇല്ലാറിയും
അഹ്
ഉം ചരോല് ഇങ്ങനെ രാത്രി ഒക്കെ ഇരുന്ന് കളികാണോലുണ്ടല്ലോ ഇല്ലേ കഴ്യനായിട്ടില്ല ഇയാളത് എത്രേല
ഉം
ഇയാളത് കഴിയനായോ
ഇല്ലല്ല ഇന്ന് ഇണ്ട്
ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ ഇതിപ്പോകുമ്പോ അടുത്തക്കെയാണോ വിളിച്ച് വിളിച്ച് പറഞ്ഞതന്നെ ഇങ്ങനെ പറഞ്ഞിട്ട്
ആഹ് പിന്നെ പലർക്കു അനുഭവിക്കണ അതാ അതിനനുസരിച്ചത്
താവും നല്ലത്
ഒരാളോട് പറഞ്ഞത് വിളിച്ചിലല്ലോ അടുത്താക്ക്
ആഹ്
ഉം പിന്നെ എന്താ കുട്ടി കരിയണിണ്ടല്ലേ ഇയാ
ആഹ് ആഹ് അല്ല അല്ല ന്റെ കുട്ടിയാണ് ഓന്ക്ക് മൂക്ക് അടഞ്ഞിട്ടിന്റെ ചെറിയ പ്രശ്നുണ്ട്
ആഹ് രണ്ടാളും അടി ഉണ്ടാക്കൊന്നിട്ട്
എടക്ക് അങ്ങനെ ഇങ്ങനൊന്നും ഇല്ലെങ്കിലും
ആഹ്
ഹലോ
ഒക്കൊരു പ്രായല്ല കുട്ട്യേളല്ലേ അപ്പൊ ചെലപ്പ അടി കൂടൂല്ലേ ന്നാ ശരിട്ടോ ആഹ് ശരി